ഹലൊ
ആഹ് പറടി ഡീ
ഞാനഅറിഞ്ഞു അ
ആഹ് നീ അറിഞ്ഞാ?
എടി ഞാൻ അറിഞ്ഞുഅത് ചോയിക്കാൻ വിളിച്ച ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ആയിട്ട് വന്നോണ്ടിരിക്കുന്നല്ല. ആഹ് നിങ്ങളടെ വല്ല എന്താ ആയോന്ന്?
എനിക്കറിയില്ല എനി പേടിയായിട്ട് പയ്യ ഞാന് ടെൻഷൻ അടിച്ചിട്ട്. കാശിന് എനിക്ക്
അ
ആഹ് ഇപ്പൊ ഓക്കെയാണോ?
ഏഹ്
ഹലോ
ആഹ് കേക്ണ്ട്
എനിക്ക് ആഹ് ഉച്ചക്ക് എഹ് നല്ല വിശപ്പുണ്ടായിരുന്നു വന്നിട്ട്. ഇതറിഞ്ഞേ പിന്നെ എനിക്ക് വിശപ്പൂല ഒന്നും ഇല്ല
ആഹ് അ ബി ഫോ ഡി ഫോമ ഒക്കെ റിസൾട്ട് വന്നിട്ടുണ്ട് പബ്ലിഷ് ചെയ്തു. അപ്പൊ ഇന്ന് ചെയ ചിലപ്പപ്പോ ചെയ്യിലായിരിക്കുംടെ ഇനിയിപ്പ. അടുത്തഴ്ച ചിലപ്പോ ഇന്നിപ്പോ ചെയ്യാൻ ചാൻസല്ല കാരണം ഇത്രേന്ത്യ റി പബ്ലിക് ഉം പബ്ലിഷ് ചെയ്തില്ലേ? അപ്പൊ ഇനി എന്തായാലും ചിലപ്പോ ഇതി
കേൾക്കുന്നില്ല ഹലോ. കേക്ക്നില്ലടി ഹലോ പോയ.
ചാൻസ് എന്താണ് എന്താണ്?
എനിക്ക് അതെല്ല പേടി ഇടിം പറയാൻ പറ്റില്ല കാരണം എന്താന്നറിയോ ഞങ്ങൾക്ക് ഫസ്റ്റ് എക്സാമ് കഴിഞ്ഞതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരാഴ്ചെ രണ്ടാഴ്ചെ എന്താണ് കഴിഞ്ഞ്ട്ടാണ് ആഹ് വേറെ ആ റിസൾട്ട് വന്നില്ലേ അവർക്ക് എക്സാമ് കഴിഞ്ഞതാ എന്നിട്ട് അവർക്ക് റിസൾട്ട് വന്ന് അപ്പൊ ഓര്
റിസൾട്ട് ആഹ് ഇത്‌പ്പൊ പിന്നെ കഴിഞ്ഞിട്ട് ആകെ ഒരാഴ്ചയല്ലേ ആയിട്ടൊള്ളൂ പക്ഷെ അപ്പഴ്ത്തേക്ക്‌ റിസ റിസൾട്ട് പബ്ലിഷ് ചെയ്തോ
അതാണ് ഇൻക്ക് പേടി ഞങ്ങടെ കൊറയായില്ലേ ഇഞ് ഇനി ഞങ്ങക്ക് വന്നാലോ
അങ്ങനെ വരാൻ ഇപ്പൊ നിങ്ങടേല് ചെലപ്പം ഇഞ് ഇപ്പൊ കൊറേ പിള്ളാര് എഴുതിറ്റ്ല്ലല്ലോ നിങ്ങടേല് ഇവര്ടേല് പിള്ളാര് കൊറവാണ് മേ ബി അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് റിസൾട്ട് വന്ന്ന്ന് വിചാരിക്ക്‌ണു ഞ് ഇപ്പൊ നാളെയാണ് എനിക്ക് എക്സാമ് നാളെ ഇനി ചെലപ്പോ രണ്ടുസ സം കയ്യ്മ്പഴത്തേക്കും റിസൾട്ട് വരും കാരണം നിങ്ങടെ അത്ര പിള്ളാര് പോലും ഞങ്ങക്കില്ല. ആർട്ടിന്റെ അത്ര പിള്ളേര് പോലും ഞങ്ങക്കല്ല. ഞങ്ങള് പർഞ്ഞ നാലോ ഒരു ഒരു കോളേജിന്ന് നാല് രണ്ട് ഒന്ന്. അത്രക്കെ ഉള്ളു പിള്ളാര് ഇല്ല. ഇപ്പ രൺ ചെലപ്പൊ രണ്ടുസം കയ്യുമ്പഴേത്തേക്കും റിസൾട്ട് വരുവായിരിക്കും
റ്റ് വരുവോടി കൊറച്ചൊന്ന് വേഗം വെരും ഏ കൊറച്ചുള്ളവരുടെ റിസൾട്ട് വേഗം വെരും
ആടി അതെ അതെ റിസൾട്ട് വന്ന്ട്ട്ണ്ട് ഇനിയിപ്പൊ എനിക്ക് എന്താവണ് എനിക്കറിയില്ല നല്ല ടെൻഷന് ഉണ്ട്. ഫോട്ടോസൊന്നും കിട്ടിട്ടൂല്ല നിനക്ക് അവ്ടെ എക്സാം അല്ലെ നാളെ ഇൻക്ക് ഏഹ്
നിനക്ക് എക്സാം അല്ലെ നാ
ആണ് എനിക്ക്‌ എക്സാമാണ് ഇന്ന്പ്പോ അവ്ടെ എക്‌സാമാണ് മറ്റേയിന്റെ കഴിഞ്ഞു എനിക്ക് നാളെയാണ് എക്സ് സാം എന്താണെന്നൊന്നും അറിയില്ല എങ്ങനെയാണ് സ്റ്റാഫ്ന്നും അറിയില്ല
എനിക്ക് പേ എനിക്ക് പേടി നാളെ തൊട്ട് നിങ്ങള് പോയി കോളേജിലും ഇല്ലില്ലേ എനിക്ക് ഡിപ്പാർട്ട് മെന്റ്
ആഹ് ആഹ് അത്തിന്റെ അതേ കോളേജി തന്നെയാണ് എനിക്കും എനിക്ക് നല്ല പേടിണ്ട്
ആണോ അവര് ഏ പ്രാ ആണ് ട്ടോ നല്ലെ പ്പഴാ വന്നേ നിയറിഞ്ഞാ പ്രാക്ടിക്കൽനിയാണ് എന്താണ് അവര് മാർക്കൊക്കെ പിടിക്ക്‌ന്ന് ഫെയ്ലാക്ക്‌ന്നത്
പ്രാക്റ്റിക്കൽ ആണ് ആഹ് അത് ഞാൻ പറയ്ന്ന് കേട്ടു പക്ഷെ എനിക്ക് നാളെ സ്പോർട്ടേഴ്സ് ഇണ്ടോന്ന് പോലും അറിയില്ല സ്പോർട്ടേയ്സ് ഇല്ലാന്ന് പറയ്ണു പിന്നെ ഇണ്ട്ന്ന് പറയ്ണ് എനിക്കറിയില്ല എന്താ സംഭവൊന്നും
അതേലെ ടി അവ് അവടെ സ്പോട്ടേഴ്സ് കിട്ടില്ല കാരണം എഹ് ഇപ്പൊ ഇങ്ങൾ നിങ്ങള് പോയ കോളേജിലും ഉം വേറെ ടി പ്പാർട്ട്മെന്റില് പിള്ളാര് പോയിട്ട്ണ്ടായിരുന്നു അവർക്കൊന്നും സ്പോർട്ടേയ്സ് കിട്ടിയില്ല
മാർത്തിക്ക് ഒന്നും കിട്ടിയിറ്റില്ലന്നൊക്കെ പറയ്ണ്ടായിരുന്നു
ഉം അപ്പ ഇഞ് ഇങ്ങള് എന്താക്കോ
അറിയില്ലാടി ഇനി എന്താ ചെയ്യാന്ന് ഇൻക്കൊരു പിടിയില്ല ആകെ ടെൻഷനായിട്ട് പാടില്ല അപ്പൊ ഇഞ് എന്താ ചെയ്യാന്ന് പോലും അറിയില്ല
അയ്യോ എനിക്ക് അതല്ല ടെൻഷൻ ഇഞ് ഞങ്ങടെ റിസൾ റ്റ്ന്ന് പർഞ്ഞിട്ട് എനിക്ക് ടെൻഷൻ എന്താവുംന്ന് അറിയില്ലല്ലോ
റിസൾട്ട് എന്തായാലും പബ്ലിഷ് യ്യും പക്ഷെ ഇന്ന് ഇപ്പഞ്ഞി ഇന്ന് പബ്ലിഷ് ഇനി ചിലപ്പോ ഈ ആഴ്ച ഞ്ഞ് എപ്പഴാ ഞ്ഞ് അടുത്ത ഡേറ്റ് എപ്പഴാ
എന്തിൻ്റെ
ഈ യൂണിവേഴ്സിറ്റില് സാധാരണ ഒരു ദിവസം ണ്ടല്ലോ
അതാ പേടി നാളെ ബുധന് മറ്റന്ന വ്യാഴം
ചൊവ്വാഴ്ച പബ്ലിഷിത
അതറിഞ്ഞൂട ഇത് പെട്ടെന്ന് വ ഉം അല്ലെങ്കിൽ നമ്മള് പിന്നെ എന്താ ന്നറിയാ
ഉം
ഓഹ് ഞാൻ ഇങ്ങനെ ഗ്രൂപ്പ് നോക്കി ഇരിക്ക്യ എന്റെ റിസൾട്ട് എപ്പഴ എപ്പഴാണോന്നൊക്കെ ടെൻഷനായിട്ടെ വെഷപ്പും പോയി പിന്നെ നാളെ ഡൂട്ടിക്ക്ട്ട നിനക്ക് ണ്ട്ല്ലേ രാവിലെ
ആഹ് എനിക്ക് ഇ്യാറുള്ളാ ഊട്ടിന്ന് പറഞ്ഞു ഞാ നാളെ എന്താലും എക്സമിന് പോകുന്നുണ്ട് അത് എന്താ ഇ്യാറ്
ഉം ഇനിക്കാണെങ്കി രാവിലെ ഒമ്പത് മണി തൊട്ട് എന്താ പതിനൊന്ന് മണി വരെരിക്കണ്
കാരണം ഞാൻ കേട്ടു പക്ഷെ എന്താ പറയാ എനിക്ക് ഡ്യൂട്ടിക്ക് പോവാ
എനിക്ക് എനിക്ക് എന്തിലും ഇട്ടിരിക്ക്ണ് നീ അറിഞ്ഞ
എന്റെ എന്തിലാ ഫാർമസിയാ
അതെന്നെ ഒരു തേങ്ങി അറിയില്ല എന്തിനണാ ഇട്ടത്
ആഹ് നീ എന്തിനാണ ഇട്ടിരിക്കണ അറിഞ്ഞാന്ന് ചോദിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി ഫാർമസിയായി ഉം
ഒര് തേങ്ങ അറീല
അറ് യു ഹാപ്പി
വെരി ഹാപ്പി ഒന്നും പറയാനില്ല മോളെ ആകെ അറിയണ് ഈ ഡോളൊ ആണ് വേറൊന്നും അറീല്ല ആ മാമാണെങ്കി ചീത്തറീന്നൊക്കെ പ കാറിലത്
ആഹ് അത് പറ ഫാർമസീലെ മാമ് കൊർച്ച് സീനാന്നൊക്കെ പറയ്ണ് കേട്ടിട്ട്ണ്ട് അറിയില്ല എന്തായാലും നീ ഒറ്റക്കല്ലല്ലൊ കൂടാളില്ലേ കൂടാര് കൂടാരെള്ളെ?
അവള് എന്റെ ഡിപ്പാർട്ട്മെന്റ് രണ്ട് പേര് ഞങ്ങള് മൂന്ന് പേരാണ് സാെരു നാട്ടിലാണ് രണ്ട് പേരും
ഡിപ്പാർട്ട്മെൻ്റ് ബേസാട്ടിക്ക്ണ്
ഉം ഫാർമസീല് മെയ്ന് ബി അല്ലേ
ഓ ഞങ്ങക്കങ്ങനെ എല്ലാടീ ഓട്ടി ട്ടി ഒന്ന് ബി ഒ ടി ടിം സീടിം പിന്നേതാ ആർട്ടിം മൂന്നും കൂടി മിക്സെയ്തിട്ടേക്കും
അ അല്ല നിങ്ങടെ നിങ്ങടെ കയ്യില് ഞങ്ങടെ ഡിപ്പാർട്ട്മെന്റൂണ്ട്
ഉണ്ടോ ആ ആ മിക്സെയ്ത്ട്ടേക്കാ
അയാളെ ഒള്ള് ഈ ഫാർമസീലൊക്കെ മെയ്നായിട്ട് ഞങ്ങളെ പി എക്കാരന് മാ ത്രട്ട് ട്ടൊള്ളു എന്നെ ഒകെ
ആഹ് ഓക്കെ ക്കെ ക്കെ തൊള്ളായി സാനം വന്നാ
ആര് വന്ന് സാനം വന്ന് ഈ ആയ്ച്ചക്കുള്ളില് വരും തോ
ഓ ഇഞ്പ്പതിന് വറെ പൈസ വാങ്ങണല്ലേ
അതേ കയ്ഞ്ഞ പ്രാവശ്യം ഈ എണ്ണൂറ് രൂപന്തോ ആണ് നമക്കെന്താണാവോ കൂട്ടിയത് നൂറ്റമ്പത് രൂപ കൂട്ടിയെടീ അതും ഒറ്റ കേടുല്ല
അതെന്താണ്
ഫീസ് പോലെ
ഇതെന്ത് അതെന്താ പെട്ടന്നെല്ലാത്തിനും കൂ ട്ട്ണ് എല്ലാത്ത കയ്ഞ്ഞ വർഷത്ത് വെച്ച് എല്ലാ ഈ വർഷം കൂടി ഈ വർഷത്ത് വെച്ച് എല്ലാ അട്ത്ത വർഷം കൂടു ഇതെ
അവർക്ക് ലാഭം വേണ്ടേ അതിന് ന്നെ വേറെന്ത്
ഇതിന് മാത്രം ഉണ്ടോ ലാഭം മ
അത് ഒര് യൂണിഫോമിനാടീ റ്റ് തൊള്ളായിരത്തമ്പ രൂപ
സ്ക്രബ് ഒരെണ്ണം പോരെ രണ്ട്രണ്ണം വേണ്ടല്ലോ
അയ്യേ ഒരെണ്ണം മതി അത് ഓട്ടി മറ്റേ എട്ട്
എക്കോല് യൂസെയ്യൂല ഓട്ടീലും കാത്തലോകിലും മ ആഹ് ഏക്കോലും കാത്തലബ് ഐ സൂലും മാത്രേ യുസെയ്യു എ എക്കോല് യൂസെയ്യില്ല കാത്തലബ് ഓട്ടി ഐ സ്‌യു അവടെ മൂന്നോടെ യു സ്യ്യള്ളൂ ആര് ഞങ്ങക്ക് ടൂട്ടിടോ
അല്ല ഞങ്ങക്ക്ടോ കേത്ത
നിങ്ങക്കീ ഈ വർഷണ്ടാകോന്ന് എൻക്കറിഞ്ഞൂടാ മേബി നിങ്ങക്കട്ത്ത വർഷം ഉണ്ടാവാര്ന്ന് ഉം കൊർച്ചെയ്ഞ്ഞ്ട്ട് സം ആ അപ്പട്ത്ത വർഷം ഇടുവായിരിക്കും അപ്പട്ത്ത വർഷം എന്തായാലും ഇടുവായിരിക്കും ഈ വർഷണ്ടവാൻ ചാൻ സില്ല ഈ വർഷം നിങ്ങക്ക് എ നിങ്ങക്ക് വേറെല്ലാടെ ഇടും
അതേലേ
ആഹ്
പ്രാന്ത് തോന്നയടി ഞാൻ നല്ല സന്തോഷത്തില് ഇരിന്നതാ പൊട്ടി ഇനി കിട്ടല്ലോ എന്ന് കൊറേ പേര് പാ
ഒര് കൊഴപ്പില്ല പഠിക്കാനെ പറഞ്ഞു വിദ്യാർത്ഥി സത്യങ്ങൾ അറിഞ്ഞ് തൊടങ്ങി ഇരിക്കില്ലേ ഏ കൊ ഫുഡ്‌ വെശക്കണു ല്ലാ
ന്നാ ഇൻകൊര്‌ ര ടെൻഷനാ
ടെൻഷൻ അടിക്കണ്ടെങ്കിൽ ഇപ്പ എന്തായാലും റിസൽട്ട് വെരുവല്ലോ ഇപ്പ ടെൻഷൻ എടുത് എന്ത് ചെയ്യാനാ എനിക്ക് ഇപ്പ ഇന്ന് ഇന്ന് ടെൻഷൻ ന്നറ്ഞ്ഞാ നാളത്തെ എക്സാമിന്റെ ടെൻഷൻ മാത്രേ ഒള്ളൂ അത് കയിഞ്ഞ് യിഞ്ഞാ ഇതേ ടെൻഷന്നെ ചു
എനിക്ക് ഇന്റെ എക്സാം കയിഞ്ഞിട്ട് വന്നാല് അറി പറിണ എനിക്ക് നല്ല ടെൻഷനാ എക്സാം കഴിഞ്ഞിട്ട് പോലും എനിക്ക് ഇത്ര ടെൻഷൻ ഇല്ല
ഇപ്പം വല്യ ടെൻഷനും ണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം എനിക്ക് ആ ടെൻഷൻ ഒണ്ട് കാരണം ഫോട്ടോസ് കിട്ടിട്ടൂല്ല എന്താ ചെയ്യാന്ന് അറീല്ല അതിന്റെ മുന്നെ നല്ല ടെൻഷനുണ്ട് ഇനിയിപ്പ എന്താ ചീപ്പാം വ് പിള്ളേരെ വിള്ച്ച് നോക്കട്ടെ ഇന്ന് ഇപ്പൊ കൊറേ പേര് എക്സാമിന് പോയിട്ട്ണ്ട് ഏ് രണ്ടാള് അന്ത പോയിട്ട്ണ്ട് ബോയ്സ് അപ്പ അവരെ വിളിച്ച് ചോദിച്ചാലാഞാ അറിയാൻ പറ്റോല്ലോ ഫോട്ടോസ് ഇണ്ടോ ഇല്ലയോന്ന് അപ്പ എന്തായാലും അഅ് നോക്കണം ഇണ്ടോന്ത്
ഇപ്പ ചോയിക്കാൻ ണ്ടോ
എന്ത ആടിയാടി സ്പോ ചോയിക്കാൻ പറണന്ന് പോയി റ്റ്ണ്ട് അപ്പ എന്തായ്ലും ത് ക്കാൻ പറ എന്റെ ഫുള്ള് ഈ പൈ സ പൈസില്ലേ ഇൻക്ക് അതിന് മാത്രേ ശരി ഞാൻ വിളിക്കാ ആടി ശരി